ആഹ്
കേക്കണ്ടോ
ആഹ് കേക്കണ്ട് ഓക്കെ
എന്തെല്ലാ വിശേഷം
ഒക്കെ സുഖം
ഉം പണികളൊക്കെ കഴിഞ്ഞോ
ഓ കയിഞ്ഞ്
ഉം
കയിഞ്ഞ് ഇവിടെ ഇരിക്കുവാ
മക്കള് ഓ കഴിഞ്ഞ്
ആഹ് മക്കള് പോയി ഓ മക്കളൊക്കെ പോയി
എത്ര ആളുണ്ട്
മൂന്ന് ആള്
ആഹ്
ഉം മൂന്നാളാണ് ഓലൊക്കെ ഒരുക്കി പറഞ്ഞയൊച്ചൊക്കെ കഴിഞ്ഞ്
ആഹ് അത് വല്യയൊരു ടാസ്കാണല്ലോ
ആഹ് അനക്ക് എത്രണ്ണാ
എനിക്കും മൂന്നാള്
ഉം മക്കളൊക്കെ വലുതായിണോ
വാല്യോൻ ഏഴിലാണ് പിന്നെ രണ്ടാമ മത്തോൻ നാലിലാണ് ചെറിയോന് പിന്നെ അംഗൻവാടി പോവും
ഉം
നിങ്ങൾതോ
ഇൻ്റെ വലുത് പ്ലസ് ടുവാ
ആഹ്
രണ്ടാമത്തെ എട്ടില് മൂന്നാമത്തെ ആ ഏഴില്
ആഹ്
ഒക്കെ കഴിഞ്ഞൊക്കെ പറഞ്ഞയച്ച് ഉം സ്കൂളിലും മദ്രസയിലും പറഞ്ഞയക്കണൊരു പണിയാണ്
അത് തന്നെ മഴയുണ്ടോ അവിടെ
ആഹ് ഇന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നും ഇല്ലായിന്നുട്ടോ നല്ല വെയിലേന് ഇന്ന് ന നല്ല മഴ സുബ്ഹിക്കൊക്കെ നല്ല മഴ ഞാനാണെങ്കിൽ ഇന്നലെ രാ ത്രി കൊറച്ച് തേങ്ങയും വെട്ടി
ആഹ്
വെയി ഇന്നലത്തെ വെയിലൊക്കെ കണ്ട് വെട്ടിയേനി ആ ഫുള്ള് നനഞ്ഞി വർ പ്പുമേ കൗത്തിട്ടീന്ന്
അതാ
അത് സാ എന്നെ പ്രശ്നല്ലേ ഇങ്ങനെ ഇവിടെ അടുത്തൊരു മില്ലുണ്ട് ഓല് ഒണക്കി തരും അപ്പൊ പിന്നെ വേ ആടെ കൊണ്ട് കൊടുത്ത്ട്ട് ഉം അങ്ങനെയൊക്കെരോ ഇത് ല്ലെ
ത്ത് ലേ പിന്നെ ഫുഡ് ഒക്കെ ആയോ ഇന്നട്ട്
ആ ഫുഡൊക്കായി ഒക്കെ രാവിലെ മക്കൾക്ക് ചോറ് കൊണ്ടോവണം
ആഹ്
അപ്പോത്തിനേക്ക് വേഗം ആക്കി കൊടു
ആഹ്
പിന്നെ കൊറച്ച് രാവിലെ കൊറച്ച് തിരക്കാണ്
ആ അതന്നെ
അതട് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാവും
പിന്നെ ഫ്രീയാവും ഉം ഓല് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫ്രീയാ
ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പി കുളിക്കാനും തൊടക്കാനും അങ്ങൻത്തൊക്കെ പണീണ്ടാവോള്ളൂ ഇതാക്കിയാൽ സൊയിലാട് കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖാ
ആഹ്
ഉം പിന്നെ ഇത്തിരി ഇരിക്കൊക്കെ ചെയ്യാ കൃഷിയോ
ആഹ്
ഓ അതും ഉണ്ട്
ഏഹ്
വായ ഉണ്ട് ഉം ഇന്റെ ആവശ്യത്തിന്ല്ല അത്യാവശ്യം എല്ലാതും ഉണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ കുഴിച്ചിടും മത്തന്, മൊളക് ഉം
അതോണ്ട് നല്ല പച്ചക്കറിയൊക്കെ തിന്ന
ഉം അത് തക്കാളി വല്യുള്ളി അങ്ങനത്തൊന്നുല്ല എന്നാലും ഞമ്മളാവശ്യ കൊറച്ചൊക്കെ ചെറു കാന്താരി ക കർമൂസ ആ അങ്ങനെ ഒക്കെ ഉണ്ട്
ഉം
അങ്ങനെ എന്തെങ്കിലൊക്കെ കുഴിച്ചിടും
ആഹ്
പിന്നെ വായ ഉണ്ട് പഴം ഉണ്ടാവും എപ്പഴും ഇങ്ങനെ ഉ എന്തോ ചെയ്യാണ്ടോ വർ
ഇല്ല വർക്ക് ഒന്നും ചെയ്യണില്ല ഇവിടെ വീട്ടിലിരിക്കുക
ഉം
അതെന്നെ
സ്റ്റിച്ചിങ് എന്തോ പഠിച്ചീണോ
ഒന്നും പഠിച്ചിട്ടില്ല അനൊന്നും
ഉ എന്നാ അങ്ങനെ അങ്ങനെ എന്തോ നോക്കിടേ ഞ്ഞോ ഞാൻ സ്റ്റിച്ചിങ് ഞാൻ അങ്ങനെ എന്തോ നോക്കി ടേര്ന്നോ വറുതെ ഇരിക്കുമ്പോ ഒരു കാര്യല്ലേഞ്ഞോ ഓൺലൈനായിട്ട് ഒക്കെ ഉം
നോക്കണം ഇൻഷാ അള്ളാ
ഉം അല്ല കുട്ടികളൊക്കെ പോയാ പിന്നെ കുറച്ച് വെൽത് മക്കള് ചെറുതാകുമ്പോ നടക്കൂലല്ലോ പിന്നെ മക്കളൊക്കെന്ന് ഫ്രീ ഫ്രീ ആയാൽ ഒന്ന് ഞമ്മളൊന്ന് ഫ്രീ ആവാണ്ട് മൈൻറ് അഹ് പിന്നെ ആയാല് പിന്നെ നമുക്ക് ഫ്രീ ആയാ പിന്നെ നമ്മുക്ക് എന്തോന്ന്
ഉം ഇങ്ങളെങ്ങനെ പോയി പഠിച്ചതാ
ആഹ് ഞാൻ അങ്ങനെ പോയി പഠിച്ച ഞാനും ഇപ്പ പ്പന്നാരെ പഠിച്ചാ ട്ടോ ഞാനും ആദ്യ പഠിച്ചിട്ടൊന്നുല്ല ഞാന് പറഞ്ഞ ഞാനും ഫ്രീയായപ്പോ
ഉം ഏഹ് ഇപ്പ പിന്നെ എല്ലോ അടി കേക്കുലേ
അടിക്കാനൊക്കെ അടിക്കും പക്ഷെ മെഷീന് മ്മേര്ന്ന് ചവ്ട്ടാൻ വയ്യ അഹ് ഉം നട്ടല്ലിന് നീര് വെര
തന്നെ
ഉം
ഏഹ് അഹ് പ്പ തൊടങ്ങേതാ
ആഹ് ഇൻക്ക് മൂന്നാല് ഓപ്പറേഷൻ കഴിഞ്ഞതാ അപ്പൊ പിന്നെ
ഏഹ് ന്നട്ട് മരുന്നൊന്നുല്ല അയ്ന്
ബുദ്ധിമുട്ട് ആഹ് ണ്ട് ഇങ്ങനെ ഈ മെഷീൻ ചവിട്ടുമ്പോൾ അധികമാകവും അപ്പോ പോയി കാണിക്കും പിന്നെ നമ്മള് വീട്ടിലന്നെ ആയാലും ഭാരപെട്ട ജോലികളൊന്നും എടുക്കും കഴൂല ഒരുവിധൊക്കെ ഞാൻ എട്ക്കും വെറ്തെന്നും ഞാൻ നിക്കൂല എന്തേലും പച്ചക്കറിയെങ്കിലും ഇത എന്തെങ്കിലൊ ക്കെ ചെയ്യും പക്ഷേ അപ്പോത്തിന് അധികാവും അപ്പൊ പിന്നെ അയ്നായിട്ട് കാണിച്ച് പിന്നെ ബെഡ് റെസ്റ്റ ണ്ടാക
തന്നെ
ഉം അങ്ങനെ പ്രശ്നം നട്ടിലില് നീര് വെരാണ് അല്ലേലൊക്കെ ന്ക്ക് ഇഷ്ടം ഉണ്ടേനിട്ടോ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ അടിക്കലും ഉണ്ടയ്ന് ചുരിദാറൊക്കെ തയ്ക്കയ്നു
ഏഹ്
ഇപ്പൊ അയ്നൊന്നും കയ് പറ്റ്ണില്ല
അതാ ശെരിയാവട്ടെ
ആഹ് വെറുതെ നിൽക്കുമ്പോ നമ്മക്കിങ്ങനെ ഇപ്പൊ കാര്യയിട്ടോന്നും പണയില്ലല്ലോ ങ്ങനെ ഫോൺതോണ്ടി കുത്തിരിക്ക അല്ലേ ഒർങ്ങ
ആഹ് അതന്നെ അതന്നെ പണിപ്പോ ഉറ്ങ്ങ അല്ലെങ്കിൽ മൊബൈല് തോണ്ട
അയിജാരിച്ചിട്ടേയ്നി ഞാാനിതൊക്കെ പഠിച്ച് പക്ഷെ ഇൻക്ക് കഴിണില്ല
ഉം ന്നട്ടിപ്പ തീരെ അടിക്കല് ണ്ടാവില്ലല്ലേ
ഉം ഉം ഇപ്പചെയ്യലില്ല
ആഹ്
ഇപ്പൊ ചെയ്താ ഡോക്ടറെനെ ദേഷ്യംപിടിച്ചും ഹ്മ്മ് പ്പോ ചെയ്യര്ത് ന്ന് പർഞ്ക്ക്ണ്
ആഹ്
ഉം അങ്ങൻതോരോപ്രശ്നങ്ങളാ ഹസ്ബന്റ്ണ്ടോവ്ടെ നാട്ടിലുണ്ടോ?
ആഹ് വ്ടെണ്ട്
എന്താ ജോലി?
പിന്നെ റൂഫിങ് വർക്കാണ് ഓടിന്റെ മു അല്ല വാർപ്പിന്റെമോള്ലൊക്കെ ഉം ഇങ്ങളെ ഹസ്ബൻന്റാ ആഹ് കൊഴപ്പല്യ അങ്ങനെ പോണ്
ആ ന്റെ ഫാബ്രിക്കേഷൻ എടി
ഏ
അലൂമിനിയം ഫാബ്രിക്കെഷനല്ലേ
പിന്നെ അതെല്ലോടത്തും പോയിങ്ങനെ ചെയ്തോടുക്കാ യിരികുല്ലേ
ആ ആഹ് ഹ
മ്മ്ഹ്
അനപ്പോ
ഉം..
പേരിന്നങ്ങനെ തിന്നയ്ക്കുലേ
ഏ..
പിന്നെ സുഖയ്ക്കൂലെ ചോയിക്ക്യാ വീട്ടിലൊക്കെപോവലില്ലേ
ആ പോവലൊക്കെണ്ട് വല്യര്ന്ന പെരുന്നാക്ക് പോയിനി ഇപ്പോ
ഉം ട്രിപ്പൊന്നും പോവാലില്ലെ ല്ലേ
ട്രിപ്പ് ഈ വെക്കേഷൻലൊന്നും പോയിട്ടില്ല അയിന്റെ മുന്നത്തേലൊക്കെ പോയിന്
ആഹ്
ഈ വെക്കേഷൻല് പോകാകഴിഞീല
പൊതുവേ പോണോല്ലാണോ അങ്ങനെ
അങ്ങനെ പോണ്ണോലോന്നല്ല
ആഹ്
ന്നാലും എടുകൊര് പോക്ക്
ഉം
എട്ക്ക്‌ങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ അങ്ങനെങ്ങട് പോവും എല്ല പോയി ഇങ്ങനെ പോണം അങ്ങനെ ആളൊന്ന്
ആഹ് പിന്നെന്താ വെള്ളത്തിനൊക്കെ വേനലിന് വെള്ളം കെണറൊക്കെണ്ടോ
ഇണ്ട് സ്വന്തായിട്ടന്നെ കെണറ്ണ്ട്
ആ വേനൽന് വറ്റൊന്നുല്ല
ഇല്ല വെറ്റിട്ടൊന്നുല്ല്യ ഇതുവരായിട്ട് വെറ്റില്യ
ഉം ഹും
ങ്ങള് സ്വന്തംവീടല്ലേ
ആ സ്വന്തംവീടാ
വെള്ളക്കല്ല്യെ
ആ വേനൽല്ല് കൊർച്ചൊരു ബുദ്ധിമുട്ടാണ്
ഏ..
ഞങ്ങഹ് പിന്നെ കെണ കെണറില്ല അങ്ങ് രണ്ട് മൂന്ന് പൈപ്പ് വെള്ളണ്ട് നേരെമുന്നിലന്നെ ഒര് അമ്മോൻ്റെ സ്ഥലണ്ട് അവിടുന്ന് മോട്ട്റ് വെച്ച്ണ് അവ്ടെകെണറുണ്ട് അവ്ട്ന്ന് മോട്ട്ർച്ച്ണ് ഉം അയിന്ന് എടുക്കും പിന്നെ പൈപ്പ് വെള്ളംഇണ്ട്
ആഹ്
വാട്ടർ ദോറിറ്റിൻ്റെ ഉണ്ട് വേറെ വെള്ളം ഉണ്ട്
ഏഹ് ഏഹ് അയ്നൊക്കമ്മള് ക്യാഷ് അടക്കണോ ആഹ്
ആഹ് മാസം അടക്കണ്ടിയ ഉണ്ട് അടക്കണ്ടാത്ത ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് മൂന്ന് വെള്ളത്തി്ന്റെ ണ്ട്
അപ്പൊ എന്നും വരൊ വെള്ളങ്ങനെ
ഓഹ് പിൻ എന്നും വരും പിന്നെ ഇങ്ങനെ വല്യ കെണറ് പോലെ റിങ്ങ് വാർത്തിട്ട് വെള്ളം സൂക്ഷിച്ചു വെക്കാല്ലത്ണ്ടാക്കി ണ് കെണറന്നെ ഏഴ് റിങ്ണ്ട്
ആഹ്
അയ്ന്ന്ങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ട് സംവി താക്കി മൂടി അടപ്പ് ഇതൊക്കെ ണ്ടാക്കിട്ട് സൂക്ഷിച്ച് വെക്കാല്ലത്ണ്ടാക്കി വച്ച്ണ്ർ ഞ് അപ്പം പിന്നെ അയ്ന് ടാങ്കിലേക്ക് മോട്ടറും വെച്ചിരുന്നു. അപ്പൊ വെള്ളം വരുമ്പോ ദീക്ക് വന്നിട്ട് ഇനിമ്മക്ക്ടിച്ചു ടാങ്കക്ക് കയറ്റിയാ മതി. പ്പ ബുദ്ധിമുട്ടില്ലല്ലോ
ഉം ആഹ് അതന്നെ വെള്ളല്ലാഞ്ഞാ നമ്മളെ അവസ്തേയ്
ഉം അങ്ങനെക്കെ ഇല്ലാതെക്കാവൽണ്ട്. ക്ഷേ ഇപ്പൊ കൊർച്ചെടായിട്ട്
ഉം ചെടികളൊക്കെണ്ടൊ വീട്ടില്
ചെടികളൊക്കെണ്ടേനി ക്കൊഴിവാക്കിപ്പോ ഇൻക്ക് കഴിയാഞ്ഞിട്ട് അയ്ൻ്റെ പൊറകെ നട്ക്കണങ്കിലൊക്കെ അമ്മള്
ആഹ് അതന്നെ ഞമ്മളെന്നെ നട്ക്കണം ഉം ഓല്യും കുട്ട്യളെ കൊണ്ടട്ക്ക്‌ണാതിരി കൊണ്ടട്ക്കണം ചെടികള്യും
ഇപ്പൊ കൊർച്ച് പ്രാവുകളുണ്ട്
ഏഹ് ആഹ്
ഉം അതൊക്കെ ഉണ്ട് അതും മ ക്കളെ ഒരു ആഗ്രഹത്തിന് വാങ്ങിയേ നി. പക്ഷെ ഓല് സ്കൂള് തൊറന്നതോടുകൂടി ഓലെ ആഗ്രഹക്കെ പൂവിട്ട്
ആഹ്
ഓല് നോക്കൂല പിന്നെ ഞാനെന്നെ വേണതും
ഉം
പിന്നെ രു ടൈം പാസ് വൈകുന്നേരം ഒക്കെ ഒരു രസാണ്. ഓലൊന്ന് കുറച്ചു നേരം തുറന്നിട്ട് ഓലെ കൂടി ഇരിക്കുമ്പ അമ്മക്കൊരു സന്തോഷം
ആന്ന് അതന്നെ നമ്മളെ മൈന്ഡ് ഒന്ന് ഫ്രീ ആയിക്കോളൂ
ഉം ഉം അപ്പ അതുണ്ട്
ഉം പ്രാവുകള് എത്രണ്ണണ്ട്
ഏഹ്
പ്രാവുകളെത്രണ്ണംണ്ടോയ്ച്ച
ര് പതിനൊന്നോ പന്ത്രണ്ടോ അതിന്റെഎടേല് മിനിയാന്ന് ഒന്നിനെ പൂച്ചപുട്ച്ച് അയ്ന്റെ രണ്ടീസം മുന്നെ വേറൊന്നിനെ പൂച്ചട്ച്ച്
അതാ
നോക്കി നിക്കണതൊക്കെയ്
അപ്പന്താ വിട്ടക്കേനി ങ്ങള്
അ ആ ആഹ് ഞാൻ വിട്ട് മഴ പെയ്തപ്പോ ഞാൻ ഒന്ന് കൊർച്ചേരൊന്ന് വടൊന്ന് കട്ക്കട് ട്ടേയാര്ച്ചൊന്ന് കടന്നീനി ഉറങ്ങിട്ടന്നല്ല. കൊർ ചേരം ഒന്ന് മയ ചോര്ന്ന വരെ ഒന്ന് കട്ക്കട്ടെ രാച്ച്. മഴത്ത ഓല് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട് ട്ടൊന്നയിട്ട് നെൽത്തെർങ്ങിപ്പോയി. അപ്പൊക്ക പൂച്ചടെണ്ട്
ഏഹ്
ഇപ്പൊ ഞാൻ വിടലും ഇല്ല ഇപ്പൊ ഞാൻ വൈകുന്നേരം കുറച്ച് അഞ്ച് മണി
ഭക്ഷണോക്കെ അയിക്ക് വെച്ചോട്ക്കലായിരിക്കുംല്ലേ
ഉം ഇപ്പൊ രാവിലെ വ ഒക്കെ കഴിഞ്ഞി. വെള്ളം കൊടുക്കലും തീറ്റി ഉം കൊട്ത്ത്
ഉ
ഇനി വൈകുന്നേരം ഒരു അഞ്ചണിയാകുമ്പോ വിടും
ഉം
പിന്നെ ഭക്ഷണവും വെള്ളം കൊട്ത്ത് കൂട്ട് കേറ്റി കുറച്ച് നേരൊന്ന് ഇങ്ങനെന്ന് പാറി നടന്നാൽ
ആഹ് കോറച് നേരം ഒന്ന് കാല് ഓടിയാൽ ഓൽക്കൊരു സമാധാനാണ്
പിന്നെ കോഴിക്കളും ണ്ട്
അങ്ങനെ അതുകൊണ്ട് മുട്ട മുട്ടക്കെ ണ്ടാവൂലോ കോഴക്കള്ളുണ്ട്
ഏ
മുട്ടക്കെ ണ്ടാവല്ലോ കോഴിക്കള് ള്ളോണ്ട് പറി
ആ മുട്ട ഇടാൻ ആവുന്നേള്ളു
ഏ ചെറിയ കുഞ്ഞുങ്ങളാ
ആ ആയിത്തൊടങ്ങിണ് അത്രവനൊക്ക തോനെ വൈകാതെ ഇടും
ആ
ഉം ന്നാ പിന്നെന്താ ആ ന്ന ഓക്കെ